ഹലോ
ഹലോ കേൾക്കല്ലേ കുറച്ച്ു സൗണ്ടില് പറയോ കേക്കണില്ല
ഇപ്പൊ കേടുക്കണ്ടോ
ആഹ ചെറുതായിട്ട്
ആഹ ചായ കടിക്കായോ
ആ ഓക്കെ
ആ കുട കഴിഞ്ഞോ
അണോ എന്താ
മഴുണ്ട് ഈ സമയം കൊറച്ച് കുറവുണ്ട് മക്കളൊക്കെ മദ്രസ് വിട്ട് ഈ സമയം കൊറച്ച് കൊറവുണ്ട്
ആഹ ആഹ
ഉ അ
കുട്ടികളൊക്കെ മദ്രൽ പോയിട്ടുണ്ടാവൂല്ലേ
ചെറിയ ആള് പോയി വലിയോല രണ്ടാളും മദ്രസ വിട്ട് വന്നു
ആഹ
ആ ചെറിയയാള് രണ്ടിലാണ് അപ്പോൊ ഒക്ക് ഏഴരക്ക മുമ്പ്ക്ക് ആറ മണിക്കു ആണ് വല്ലിയൊളക്ക്
ആ ആഹ
അവിടെക്കെ എത്തിയോ മദ്രസ് വിടുട്ട ക
രാവിലത്തെ ചായയൊക്കെ ആയോ
പത്തി ആ മക്കളതൊക്കെ കഴിഞ്ഞു കൂടി ഇ ഞാനും ഇപ്പ മദ്രസ് ഇട്ടാന്നൊരു ചെക്കനുംുമമ്പാടുണ്ട് പത്തിരി മുട്ടക്കറി ഉണ്ടാക്കിന്ന് ഒഴിവു ദിവസല്ല
ആഹ ഇന്ന് സ്കൂളില്ലല്ലോ അപ്പൊ നല്ല ഫുഡ ഒക്കെ ഉണ്ടാക്കുവോ ഉച്ചക്കൊക്കെ എന്താണ്ടാക്ക ഇനി ബിരിയാണിയ ഒക്കെ വെക്കുവോ
അത് ഇന്നിപ്പ ഇനി വീട്ടില് പോവാണ്ട് അപ്പൊ ഇന്ന് സാദാ തന്നെ നക്കുള്ളു ങ്ങള്െ ദുബായിൽ പോവുവയാണ് രാത്രി അപ്പ അങ്ങനെ വീട്ടിൽ പോവണ്ട് ഉച്ചക്ക ആകുമ്പോത്തെ അങ്ങോട്ട് പോവുമ്പോ പിന്നെ ഇവിടെ ഉ വെള്ളിയാഴ്ച ദിവസംപോലെ ശനി ഇപ്പഴും കേ കേൾക്കില്ല
എല്ല സൗണ്ട് കുറവാാണ് ഒന്നും കൂടി ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ ആ
ആഹ
ആ റേഞ്ചള്ളടത്തൊക്കെ നക്കി ആഹ അപ്പൊ ഉണ്ട് ഇപ്പണ്ട് ഓക്കെ ആ ഉം
എന്താ അവിടെ എന്താ ചായക്ക്െന്താ
ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികള് മദ്രസ പോയിക്കാണ് മദ്ര വന്നിട്ടില്ല
ആഹ
ഉം
ഉ
ചപ്പാത്തി തേങ്ങാപ്പാലും
ചപ്പാത്തിും തേങ്ങാപ്പാലും ആ ഇവിടെ നൂൽപുട്ടും തേങ്ങാപ്പാലുംൊക്കെ
ഹാ അവിടെ അത്ഷ്ടല്ല ആ ചപ്പാത്തി ആഹ
ചപ്പാത്തിക്കെ തേങ്ങി ശർക്കരയും പാട് ചെരുകിയിട്ട് റോൾ ആാക്കിങ്ങാണ്ട് അങ്ങനെ കൊടു കാലൊക്കെ ഇഷ്ടമാണ്
ആഹ അത് ഞാൻ നോക്കിട്ടില്ല
ചപ്പാത്തിക്കന്നെ ആ നമ്മള് തേങ്ങയും ശർക്കരയും പാട ചിരക്കിയിട്ട് അതിലിട്ടിട്ട് മടക്കിയിട്ട് കൊടുക്കുമ്പോൾ പൂവട പോലെ നിൽക്കും
ആഹ തേങ്ങ അങ്ങനെ ചെറുകിയതും ശർക്കര പൊടി
ശർക്കര പൊടിച്ചു അതും പാട ഇട്ടിട്ട് റോളാക്കുക
ആഹ അത ൻ നോക്കിട്ടില്ല ഉം ഉ അപ്പൊ അത് എളുപ്പ ആല്ലോ എളുപ്പത്തിന് വേഗം ചെയ്യ
എത്ര ആളവിടെ
എക്ക് രണ്ടു പേര് ഒ ആൺകുട്ടി ഒരു പെൺകുട്ടി ഉം ആറാം ക്ലാസ്സില മോന ആറാം ക്ലാസ്സിില് മോള് അഞ്ചാം ക്ലാസ്സിില്
അഞ്ചാാ ഒരുത് ക്ലാസ്സ് മാറ്റുള്ളൂ അല്ലേ
മോന് െർസിലാണ് അവന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണാവോ അപ്പൊ ലീവിന് വന്നതാ
ആഹ ലീവ് ഇപ്പ എന്ത് ലീവാ
അല്ല അവർക്ക് മാസത്തില്ൽ കൊടുക്കണം ലീവാണ് തെർസിില് ലീവ് ഉണ്ടാവല്ലോ
ആ ആ അങ്ങനെയല്ലേ മാസത്തില്ൽ ആ
ന്ു മൂന്ന് വർഷത്തെ കോഴ്സ് ആണ് അത് ഒരു വർഷം ആയിട്ടുള്ളൂ രണ്ട് വർഷം കൂടി കഴിഞ്ഞാലേ കംപ്ീറ്റ് ആവുള്ളു
ആ പത്താം ക്ലാസ് ആകുമ്പോതിനന് കടി വരും
പത്താം ക്ലാസ് ആകഭവത്തിന് ഇങ്ങടെ എത്തും പിന്നെ നമുക്ക് അതിലന്നെ ചേർത്തണംന്ന്ണ്ടെച്ചാ അവര് പന്ത്രണ്ട് വർഷത്തെ കോഴ്സ് വേറണ്ട് അത് കംപ്ലീറ്റ് ആ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര്
ആഹ ആഹ
ആന പോകവും
ആഹ
രണ്ട പഠനം കൂടിയിട്ടാണ് മദ്രസാ പഠനം സ്കൂൾ പഠനവും രണ്ടും കൂടിയിട്ടാണ് നടക്കണുന്നത്
ആഹ
നല്ല ഇംഗ്ലീഷ ഒക്കെ ആയിട്ട് ടച്ചുള്ള സ്കൂളുകൾ ഉണ്ടാവുമല്ലോ അല്ല ചേർത്തിക്കണത് അപ്പൊ പിന്നെ എസ് എൽ സി ഒക്കെ ആവുമ്പോക്കെ അവർക്ക് വലിയ കുഴപ്പല്ലാതെ ആഹ ആ എല്ലാ എല്ലാ സബ്ജക്ട ഒന്നുംല്ല അവർക്ക് ഇംഗ്ലീഷും മാത്സും മാത്രപ്പ ഉള്ളൂ അതിന്റെ ബേസ് കൊടുക്കാണ്
ആഹ ആ
പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിയ്പോൊക്ക എസ് എൽ സി ഒക്കെ ആുമ്പോൊക്കെ എല്ലാബ്ജക്ടുകളുംടുക്കും
ആഹ് ആഹ
ഇപ്പൊ ഇംഗ്ലീഷ് മാത്സ മാത്രം എടുക്കണള്ളു
ഇപ്പോള മഴ ഉണ്ടോ അവിടെ
നല്ല മഴ ഇന്നില്ല ദിവസായിട്ട് നല്ല മഴയന്നുന്നു ഇന്നില്ല ഒന്ന് കുറവാ
ഇവിടെ നല്ല മഴ തന്നെയാ എന്നാലും എന്നൊക്കെ മഴയാണ് ഉ പുഴയിലൊക്കെ വെള്ളം കൂടണണ്ട് എന്നൊക്കെ പറയണണ്ട് ആ പുഴണ്ട അടുത്തേ അതാണ് പേടി വെള്ളം കയറങ്ങാണ്ട് മുതൽ ഉ ഇനി ഉച്ചക്കൊക്കെ എന്താ
നല്ല ചുമ പൊടിച്ചു പനി
ആ കാണിച്ചില്ലേ ഡോക്ടറെ കാണിച്ചില്ലേ
ഉം ഡോക്ടറെ കാണിച്ചിട്ടില്ലന്ന് പോണം നല്ല സൗണ്ടൊക്കെ പോയി അതും നല്ല സൗണ്ട് ഒറിജിനല
ഞായറാഴ്ചയാവുമ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ കേട്ടോ ആ ആഹ ആ ഒന്ന് ആ കു മഞ്ഞും മഞ്ഞൾപ്പൊടി കുരുമുളകും പിന്നെ ആ മഞ്ഞളും കുരുമുളകും തിളപ്പിച്ചിട്ടെ ഉള്ള് ഉപ്പ് ഉപ്പും കൂട്ടിയിട്ടൊന്ന് കുടിച്ചച്ച് നോക്കും അ നല്ലൊരുരാശ്വാസം കിട്ടും
ആ മഞ്ഞളും
മഞ്ഞളും കുരുമുളകും ഉപ്പു ഒരു കുടിക്കാറുള്ളതിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയും ഉപ്പും കൂട്ടിയിട്ട് തുളസിെല്ല ഉണ്ടെങ്കിൽ അതൂടാ ഇപോലെ ചുമക്ക് നല്ല മരുന്നാണ് വ കരിം കാരാബോ അത് തിളപ്പിച്ചിട്ട് കുടിച്ചാൽ നല്ല കുട്ടികൊക്കെ കൊടുത്താൽ നല്ല മാറ്റം കിട്ടും
ആഹ അത് കുടിക്കല്ലേ
അതൊക്കെ ഓരോ
പെറ്റിലും കറാൻ പോലേ ആ നോക്കിയോ പട്ടെ ഞാന് കഞ്ഞിക്കൂർക്ക തുളസിിയ അങ്ങനെയുള്ളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്
ഇംഗ്ലീഷ് മേ ആ ഇംഗ്ലീഷ് മേരുന്ന് തോന്നെ പിടുക്കണല്ലാറെ നല്ലതാണല്ലോ
ആഹ
ഇിപ്പോ സ്കൂളിലല്ലോ
ഇല്ലന്ന് സ്കൂളിൽന്ന് ഞായറല്ലേ ലീവാണ് അതുകൊണ്ടാണ് ഇപ്പൊ പോണംണ്ട ഇരിക്ക തന്നെ അല്ലെങ്കിൽ ടൈമിലൊന്നും ഫോണ് എടുക്കാറല്ല
എൻ്റെ മൂക്കുന്ന എഴുക്കാലക്പോത്തന്ന് ട്യഷൽെത്തണം
ആഹ അപ്പൊ ഒറ്റക്കല്ലേ ഉള്ളൂ നമ്മുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഹസ്ബൻഡ് കൾഫിലാണ് ഞാനും കുട്ടികളും തന്നെയള്ളോ
ആഹ
അപ്പൊ പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യാം ഏഹ
ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടെ തന്നെയാണ് റ
അതെ ആ ഞങ്ങനെ അല്ലെ ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം അവിടുത്തെ അവരു കൂടെ തന്നെയായിരുന്നു ഇപ്പൊ ഞങ്ങള്ൾ വേറെ താമസം മാറിയതാ
ആഹ ആ
ഉ ഞങ്ങള് മൂന്ന്് മൂന്നാളാ ഞാനാ മൂർത്തത് അപ്പൊ ഞാനിണ്ട് മാറി ഇനി അവിടെ സൗകര്യങ്ങള്ൾ കുറവാണ് അപ്പൊ പിന്നെ വേറെ വീട് വെച്ച് മാറിയതാ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാ പിന്നെ കിടക്കാനൊന്നും സ്ഥല ഇല്ലാതെ ആഹ അപ്പൊ മാറി പോന്നു അഞ്ചു മാസയിട്ടേള്ളൂ പുതിയതായിട്ട്ണ്ട് വന്നിട്ട് വീട് പുതിയതായിട്ട് വെച്ചതാ
ആഹ ആഹ അതോ ഇപ്പത് തുടങ്ങിയിട്ടേ ഉള്ളൂ ചായ ചായ കുൊടി ഇങ്ങനെ കഴിഞ്ഞിട്ട ആ
അല്ല എല്ലാ പണികും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത് എല്ലാ പണി കഴിച്ചച്ച്ു പത്ത് വർഷത്തോടെടുത്ത് എങ്ങടെ വീട് പണി പൂ ഞ വട് സ്ഥലം മേടിച്ചിട്ട് വീട് വെ ച്ച് കഴിഞ്ഞപ്പോക്ക് മുമ്പത് കഴിഞ്ഞഞ് പത്താമത്തെ വർഷത്തി അങ്ങടെ ഇരുന്ന് എല്ലാരും അല്ലതല്ല
അന്നത്തെ പോലെയ നടക്കൂല അപ്പൊ വീട് പണി
ആഹ അല്ല അല്ല പിെ അതിറെ ഇടൽ മഴക്കാലമായപ്പോ ഞങ്ങെ നിർത്തി വെച്ചു ഒരു ഒ ആറു മാസം നിർത്തി വെച്ചു അങ്ങനെ എല്ലാ വർഷവും ആറുമാസം ആറുമാസം നിർ ക്കും മഴ ഇതാ പിന്നെ പണിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ നിർത്തിയക്കെ കാരണണ ഇങ്ങനെ വൈകിയത് ഉം
മഴ പെയ്യുണ്ട്
ആഹ
നല്ല മൂടിക്കറുത്ത് നിൽക്കുക കുട്ടികൾ സ്കൂൾക്ക് മദ്രാസ്ക്ക് പോകണ ടൈമിനെ അവ ഒരു സ്കൂളും മദ്രസും വിട്ട് വരുന്ന ടൈമിന് അതാണ് മയ്റെ ഒരു ആഹ പോണ ടൈമിന ആവുമ്പോള കുട്ടികൾ അവിട കുഞ്ഞിങ്ങനെ നൽക്കണ്ടേ മഴക്കോട്ടായയാലും കൊടയാലും ഒക്കെ നനയേണ്ടേ നനയും നമ്മളെ പോലെ വീട്ടിലിരിക്കുവല്ലല്ലോ.
ആഹ ഇപ്പ അന് കുട്ടികൾക്ക് കൊ കൊടാൊന്നും വേണെന്നില്ല അവര് മഴ കൊണ്ട് വരും ഇപ്പൊ കോട്ടിന്റെ ആവശ്യംൊന്നുമ ഇല്ല എന്താടാ മഴ. കൊള്ളണ ചോച്ചാ അവർക്ക് അതൊരു കാലല്ല. നമ്മളൊക്കെ നമ്മള. ഇക്ക കാലത്ത് മഴ നനഞ്ഞു പോവ പറ സ്കൂൾ പോകൂില്ല പറ കൊടല്ലെങ്കിൽ. പോൂലാറിയണ കാലംുണ്ടായിരുന്നു ഇപ്പൊ കൊടന്നെ മടിച്ചെറങ്ങ കണ്ടാൽ.
എന്താ ഉച്ചക്കെ എന്താണ്?
ആ ഉച്ചക്ക് ഇപ്പോ അത്യാശിച്ച ഒന്ന് ഒന്ന് വയ്യ ഒന്ന് എന്തേലും. സാധാ ചോറ് എന്തേലുമൊക്കെ വക്കണം എന്നന്നല്ല ഞങ്ങള് മന്തി വെച്ചിായിരുന്നു.
ആഹ മോന് വരുമ്പോ എന്തെലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാവൂല്ലേ? ആഹ് അവിടെ കിട്ടുംവൂല എപ്പ എല്ലായിടത്തും ഉണ്ട്.
എല്ലായിടത്തും ന്ച്ചോറ് ബിരിയാണി അവക്ക് അതിനോടൊന്നും താല്പര്യം. തല്ര്യല്ല എനിക്ക് വേറെ എന്തെങ്കിലും അല്ല ഐസ്ക്രീം. ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ അധികം ഇഷ്ടം. അതൊന്നും അങ്ങനെ അവിടെ കിട്ടൂല അപ്പൊ അതൊക്കെ എന്തേലുമൊക്കെ മേടിച്ചു. കൊക്കും പുറത്തക്ക് കൊണ്ടുപകും അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ബിരിയാണി ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ. ുമ്പ അവനും കൊടുക്കുകന്നേുള്ളൂ അവന് വല്ിയ താല്പര്യംൊന്നുമല്ല ഉ.
ആ ഉറ്റക്ക ആകുമ്പോൾ പിന്നെ കുക്കറിൽ ലശം വെച്ചാലും മക്കൾക്കമായി. പണ വേങ്കും. ആഹ. ചായയും കടിയൊക്കെ കുറച്ച് മതിയാവുമല്ലോ അല്ലേ.
ഉം കൊറച്ചെന്നാലും ബാക്കിയവുംും എത്ര വെച്ചാലും.
ആഹ കണക്കാക്കി വെക്കാനും കഴിയൂലല്ലോ വീട്ടേക്ക് വിരുന്നൊക്കെ പോവലല്ലേ
ആഹ് വിരുന്ന് ഇപ്പൊ സ്കൂള് മദ്രസ അല്ലേ
ആഹ ഇപ്പൊ ഒരു ഒഴിവൂില്ല അല്ലെ ജൂൺ ജൂലൈൽ അങ്ങനത്തെ ഒഴിവുകളെ വന്നിട്ടില്ല ആ മുഹറത്തിന്റെ ടൈമിനൊന്ന വന്നുന്നല്ലാതെ ഉ അന്നേ ആണും തന്നെ പോയി രണ്ടണ്ട് ദിവസം നിന്നിട്ട്
ഞങ്ങളെ നാട്ടില് നേർച്ചൊക്കെ ഉണ്ടാവും വലിയ നേർച്ച ഉണ്ടാവാറുണ്ട് എല്ലാരും അറിയപ്പെടുന്ന നേർച്ചയാണ് അതിനൊക്കെ ഒരു ഒക്കെ ലീവ് കൊടുത്തിട്ട് കൊന്യാ നല്ലാതെ അതും കാണാൻ പോകന്നില്ല ഞങ്ങളെ അടുത്ത് ഇരുന്നാൽ തന്നെ ങ്ങക്ക് കാണാം
ആഹ് ആ് റോഡ് കൂടെൊക്കെ വരവൂല്ലേ
ഇടുന്ന നേർച്ചയാണ് ആ അപ്പൊ എല്ലാവരും ഒരുപാട് സ്ഥലത്തു നിന്ന് ദൂരള്ള സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വര ലൈവായിട്ട് കാണും യൂട്യൂബിലൊക്കെ ലൈവയിട്ട് കൊടുക്ക കറണ്ട് എല്ലാരും അറിയപ്പെടുന്ന തീർച്ചയായ
ഉം ഉ.
ആഹ
എന്ന ഓക്കെ ശരി എന്നല്േ
ആ ശരി